ആ കേൾക്കാം കേൾക്കാം എവിടാ മഴ പെയ്യുന്നോ
ആ ഇല്ല ഇവിടെ മഴ ഉണ്ടായിരുന്ന് എന്നാ കൊറച്ചു നേരത്തേന്ല്ല കൊറച്ച് എറങ്ങുമ്പം മഴയില്ല
ആ ഞാൻ ഒരു വിവരം പറയാൻ വിളിച്ചയാടി
ആ ആ എന്താ
ഞാൻ ഒരു ചെറിയൊരു സംരംഭൊക്കെ തൊടങ്ങി എല്ലാവരുടേയും സഹായ സഹകരണങ്ങളൊക്കെ വേണം
ആ മ്മ് എന്ത് സംരംഭവാ
ഏ ഈ ബ്യൂട്ടി സാധനങ്ങളു ഒക്കെ എടുത്തൊന്ന് വിൽക്കാൻ വേണ്ടി സ്വയം തൊഴിലായിട്ട് ചെയ്യാന്ന വിചാരിച്ചേ ആന്നേരം എല്ലാവരെയും ഞാനൊന്ന റിയിക്ക എല്ലാരും വന്നൊന്നിട്ട്ന്നാ കാര്യമായിട്ട് പറിയു ഇതൊക്കെ വാങക്കാത്തവരൊന്നും അല്ലല്ലോ എല്ലാവരും അപോ നിങളെല്ലാവരും വന്നൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളക്കെയൊന്ന് വാങ് വാങ്ങിക്കണം ചെറിയ രീതിയിലൊരു ഫസ് ഒരു ലക്ഷം രൂപയുടെ സാധനം എടുത്
ആ ആ ആ ആ അത് ഇവിടുന്നാ ദൂരെ പോയി എടുക്കുവാണോ അതോ ആ വേറെ സ്ഥലത്ത്ന്ന് എടുത്തോണ്ട് വരുവാണോ
ഞാനിപ്പ എറണാകുളത്ത് പോയ ഇപ്പ എല്ലാ സാധനങ്ങളും എടുത്തേക്കുന്നെ എറണാകുളത്തു അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഈ ഹോൾ സെൽന്റെ എല്ലാ സാധനങ്ങളുഎല്ലേ
ഉം ഉം ആ ആഹ
ആ ഉണ്ട് ഉണ്ട് എല്ലാ പ്രായത്തിലും വച്ച പിള്ളേർക്കും ഒത്തിരി ചെറിയ കു കുട്ടികളുടെ ന്യൂ ബോൺ ബേബിയുടെ ഒന്നും എടുത്തില്ല അത് പിന്നെ ഉം ഇപ്പൊ പോകാൻ പ്രയാസമായാലോ എന്ന് വിചാരിച്ച് ഇച്ചിരി അല്ലാതുള്ള പത്ത് അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങളടെ അഞ്ചല്ല രണ്ട് മൂന്ന് വയസ്സുള്ളവരുടെ
ഉണ്ട് ഉം
ആ ആ ന ചെറിയ വിലക്ക ഉള്ളതൊക്കെ എഴുത്തിട്ടുള്ളു വല്ലാ വല്ല്യേ ആ വിലയുടെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം സ്കൂൾ തുറപ്പൊക്കെ അല്ലേ എന്തേ നല്ലൊരു വില്പന നടന്ന കാര്യമായിരുന്നു ഏ കൊച്ചു കുഞ്ഞുങ്ങളുടെയ ഒക്കെ തൂ ഒരു ആമ്പിള്ളേരുടെൊക്കെ വീട്ടി ഇടുന്നതും പെ കൊച്ചുങ്ങളുടെയും വീട്ടി ഇടുന്നതൊക്കെ തു ക്കി എടുക്കാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും ഉണ്ട്
ആ ആ ആഹ് ആ തൂക്കി എടുക്കാവുന്നാണെങ്കി നമുക്ക് ലാഭവാ
ആ അന്ന് ആ അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് പിന്നെ അല്ലാതെ പുറത്ത് കൊണ്ടു പോകുന്നത് വല്ല്യ വിലയൊന്നും ഇല്ല എന്നാ അത്ര ചീപ്പ് റേറ്റ് ഇന്റെയും അല്ല നല്ല ഏ നല്ല തുണിയൊക്കെ നല്ല ഞാൻ അധികം ലാഭമൊന്നും എടുത്തിട്ടില്ല കാരണം ആദ്യമായിട്ടൊരു സംരംഭം തുടങ്ങുഅല്ലെ അന്നേരം അതനുസരിച്ച് എല്ലാവരും വന്ന് സഹകരിച്ച് ആദ്യം അങ്ങ് വല്യ അ എന്നാ ചോദിക്കുവാണെ പിന്നെ വല്യ ഇത് എടുക്കുവോന്നു അങ്ങനെല്ല പിന്നെ ലാഭ അങ്ങനെ എട് റ്റത്തില്ല നമ്മൾ യാത്രപ്പൊ ചെയ്ത് പോന്നതിന്റെയും പിന്നെ നമ്മള് ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത് ആ ആ ഒരു ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ എന്തായാലും വന്നൊന്ന് കാണ് ഇഷ്ടപ്പെടും
ഇത്തിരി ക്യാഷ് കൂടിയാലുയേ നമക്ക് ചിലപ്പോ ആ വിലയ്ക്ക് അനുസരിച്ചുള്ള തുണിയായാ മതി ക്യാഷ് പോ പൈസ
നല്ല തുണിയാ ആ ഉണ്ടുണ്ട് ഞാനത് ഉറപ്പ് തര കളർ പെയ്ല് ആവത്തൊന്നു ഇല്ല് കളറിന് ചേഞ്ച്‌
ഉം ഉം ഉം അ ഇങ്ങനെയുള്ള എല്ലാ മോഡലും ഉണ്ടോ
ആ എല്ലാ മെറ്റീരിയൽ എല്ലാ തുണികളുംണ്ട് ആ ഷിഫോണും ജോർജറ്റും അങ്ങനെ
മ് മ് മ് നമ്മക്ക് ഡെയിലിയൂസ് ദിവസേന ഉപയോഗിക്ക ജോലിക്കൊക്കെ പോകുമ്പോ എന്നും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള
ആ അതാണ് കൂടുതലും എടുത്തേക്കുന്നെ ഇപ്പഴ്ത്തെ ഈ കോട്സെറ്റ് മോഡലുകളൊക്കെ പലതുണ്ട് അത് ലെ ഇപ്പ എല്ലാർക്കും അതാണല്ലോ കാര്യം, ചുരിദാറിനാത്ത് അതാ കൂടുതലും എടുത്തേക്കുന്നെ ഇപ്പ അതെല്ലയോ കോമണായിട്ട് ഉയോഗിക്കുന്നെ എല്ലാവരും.
ആ ആ ആ ആ കോഡ് സെറ്റാകുമ്പോ ഇടാനും സുഖാ കോട്ടന്റെ എ വരുവല്ലൊ
ആന്ന് ആ എല്ലാത് അതും എല്ലാത്തരം തുണികളുടെം ഒണ്ട് പൊറത്തിടുത്തക്ക രീതിയിലുള്ളതും ജോലിക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ളതും എല്ലാംമുണ്ട്.
ആ ആ ആ ഉം നമ്മുക്കൊരു ഫംഗ്ഷന് ഒരെന്തെങ്കിലും ചടങ്ങുകൾ വരുമ്പോ അത് നേടത്തക്ക രീതിയിലും എനിക്ക് വേണോവായിരുന്നു, ഇപ്പോ ഒത്തിരി രണ്ട് രണ്ട് മൂന്ന് വിശേഷങ്ങളൊക്കെയൊണ്ട് ഇട്ടോണ്ട് പോവാനെ. അപ്പം അതിന് വേണ്ടിട് ട്ട് ഞാന് എന്തായാലും വന്ന് ഒരൂസം നോക്കുന്നുണ്ട്. കൊച്ചുങ്ങളുടെ, ആം ആൺകൊച്ച് ആൺകൊച്ചുങ്ങളുടെ ഉണ്ടന്നല്ലേ പറഞ്ഞേ?
ആ ഉണ്ട് ആമ്പിള്ളാരുടെയുണ്ട് പെൺകുട്ടികളുടേയുണ്ട്, എല്ലാംമുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട്.
ആ ഇതൊന്നും ഡ്രസ്സൊന്നും എടുത്തില്ല.
ആ എന്തായാലും വരണേ കാരണം നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ച് പിന്നെ ഉദ്ഘാടനായിട്ടൊന്നും വലിയ രീതിൽ ഇല്ലായിര്ന്ന് അതാ അന്ന് വിളിക്ക് ക്കാഞ്ഞെ എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഉം അമ്മയെ വിളിച്ച് ആദ്യമായിട്ടൊരു ഡ്രസ്സ് എടുപ്പിച്ച്, അത്രയേ ഉള്ളായിരുന്നു, ചെറിയ രീതിൽ ഒരു വിളക്ക് കൊളുത്തി അങ്ങനെങ്ങ് തുടങ്ങിയതാ.
ഓൺലൈൻ അങ്ങനെന്തേലും.
ആ ചെറി നമ്മടെ വീടിനോട് ചേർന്നൊരു ചെറിയ കടയുണ്ടായിരുന്നു, അവിടാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്ക്ണേ. അന്നേരം നമുക്ക് വാടകയൊന്നും കൊടുക്കണ്ടാലോ. പൊറത് ത്ത് ഒരു കടഎടുത് ഇത് ചെയ്യുവാണെങ്കിൽ, ഡെപ്പോസിറ്റും കൊടുത്ത് കറണ്ട് ചാർജും, അതെല്ലാം അവരുടെ വീ വാടകയും എല്ലാം ആകുമ്പോ വലിയ ബുദ്ധിമുട്ടാ. നമ്മള് പ്രതീക്ഷിക്കുന്ന പോലുള്ള
ക്കുന്നില്ലാ
ആ അതാ പ്രതീക്ഷിക്കുന്നപോലുള്ള കച്ചവടവും കൂടെ നടന്നില്ലെങ്കി വല്ല്യ ബുദ്ധിമുട്ടാവും
ആഹ് ഞാവ് രാത് അതുപോലെ തന്നെ ആഹ് തുണി മാത്രമായിട്ട് ഇങ്ങനെ വിൽക്കാതെ ഒരു തയ്യൽ രണ്ട് തയ്യല് മെഷീനൂടെ വാങ്ങിച്ചിട്ടേ ഈ തൈ ഈ രണ്ട് തയ്ക്കാൻ അറിയുന്നവരേ കൂടി ഇരുത്തിയാ നമുക്ക് അവിടുന്ന് മെറ്റീരിയൽ എടുക്കുന്നവര് തന്നെ അവിടെ തന്നെ തയ്പ്പിക്കയും ചെയ്യും
അതും ഉണ്ട് മെഷീൻ ഇട്ടിട്ടുണ്ട് അന്നേരം ഇഷ്ടപ്പെട്ട തുണി എടുത്തിഞ്ഞ് തന്നാലേ വൃത്തിയായിട്ട് തയ്ച്ചും തരാം അത് ഞാൻ പറയാൻ മറന്നു പോയതാ
ക്കും ഇച്ചിരുടെ നല്ലത് അപ്പ നമ്മ ടെ മെറ്റീരിയല് വേണങ്കി നമ്മക്ക് ഒരു പത്തോ ഇരുപതോ രൂപ കൊറച്ച് കൊടുത്താലും അവിടെ തന്നെ തയ്ക്കുവാണെങ്കി ഏഹ് കൊറച്ച് കൊടുക്കാം
ണം ഒന്നെന്റെ അടുത്ത് നിന്ന് തന്നെ എടുക്കുന്ന തുണി ഇല്ലല്ലേ ആഹ് അതുപോലെ തന്നെ റെഡിമെയ്ഡ് എടുത്താലും ഫ്രീ ആയിട്ട് തന്നെ ഷേപ്പും ചെയ്തു തരാം ഇട്ട് കാണിച്ചാ മതി അതിനകത്തൊന്നും ബുദ്ധിമുട്ടണ്ട പുറത്തു പോയി പിന്നെ അമ്പത് രൂപ കൊടു അതടിപ്പിക്കാനൊന്നും നിക്കണ്ട
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ അത് നല്ലത കേട്ടോ അന്നേരം കൊറച്ച് തുണിയും കൊണ്ട് ഓ
ആന്നാന്ന്‌ എന്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ളവർക്കെല്ലാം ഞാൻ അങ്ങനെ തന്നാ ചെയ്ത് കൊടുത്തിള്ളത് ഉള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്ത്
ആഹ് ആഹ് അതാ നല്ലത് ഉം
ആ എന്തായാലും വരണേ വരാതിരിക്കരുത് എൻ എനിയിപ്പം ഇപ്പം കൊണ്ടപോവുന്ന തുണി കൊറച്ച് തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ പോന്നുണ്ട് പുതിയ ഐറ്റംസ് കൂടെ വന്ന്‌ കഴിയുമ്പം
ആഹ് ആഹ് ഓൺലൈൻ പറയാം ഓൺലൈൻ ആയിട്ടുണ്ടോ ഓ വിൽപ്പന
ഞാനൊരു വാട്സാപ്പില് വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിട്ട് അത് ഏറ്റവും അടുത്തുള്ളവരെ എല്ലാം കൂടെ അതാക്കിട്ട് എന്റെ കയ്യിലുള്ള നമ്പറുകാരെ എല്ലാം കൂടെ വിളിച്ച് അതിനകത്ത് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് ഏ ഓൺലൈൻ ആയി അയച്ച് തന്നാ മതിന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടി നമ്മുടെ അടുത്ത് വന്ന് എടുക്കാൻ പറ്റുന്നവര് വന്നും എടുക്കുന്നുണ്ട് പിന്നപ്പോ മൊത്ത പൈസ ഇല്ലെങ്കിലും ഞാൻ തുണിയ കൊടുക്കും പോവ കാരണംന്ന് വെച്ച് കഴിഞ്ഞാ കൃത്യമായിട്ട് കു
നുസരി പോയി അനുസരിച്ച് തുണി എടുട്ടന്ന് പറല്ലോ ഉം ആ എനിക്കിച്ചിരി കുറഞ്ഞ റേറ്റിനുള്ളത് ആ കുറഞ്ഞതും കൂടിയതും എല്ലാം ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ഓനെ വേണ്ടുന്നത് നമുക്ക് ഒരു ആവറേജ് വില അനുസരിച്ചുള്ളത് നോക്കു അതാവുമ്പം ഇന്നും ജോലിക്കൊക്കെ പോകുമ്പോ ഇട്ടൊണ്ട് പോവാം പിന്നെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് നല്ല എന്തെങ്കിലും ഒരു ചടങ്ങുകൾ വരുമ്പോ അതിന് എട രീതിയില രണ്ട് രണ്ട് ജോടി വേണം അന്നലെ ഞാൻ എന്തായാലും ആ ഇപ്പ സ്കൂള്റപ്പും കൂടെ ആണ്ട് കൊച്ചുങ്ങൾക്കും കൂടെ അങ്ങ് എടു എടുക്കാം ഇപ്പം നല്ല ആ നല്ല സെലക്ഷൻ ഉണ്ടെങ്കിൽ വന്ന് നോക്കട്ടെ കേട്ടോ നമ്മുടെ ആ നല്ല വില ഞങ്ങക്ക് ഡിസ്കൗണ്ട് ഒക്കെ തരണേ കൊറച്ച് തരണേ
ആഹ് ഞാൻ പൊതുവേ ഈ തുണിത്തരത്തിന് എല്ലാം വില കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതുമല്ല നിങ്ങളെല്ലാരും വരുമ്പോ ഞാൻ എന്തായാലും അമിത ലാഭം എടുക്കത്തില്ലലൊ അറിയാലോ ആ പിന്നെ എല്ലാ വിലടെ ഉണ്ട്
ഉം
വിലക്കുംണ്ട് ഡെയിലി യൂസിനും ഉണ്ട് അതിനൊന്നും പേടിക്കണ്ട പുറത്ത ഏതൊരു കടയിൽ പോയി നോക്കുന്നതിനേക്കാൾ നല്ല നല്ല ക്വാളിറ്റിള്ള നല്ല ഈട് നിക്കുന്ന തുണി തന്ന
ആ എന്തായാലും പ്രശ്നംണ്ടങ്ക ധൈര്യപട മം എന്തായാലും ഞാൻ വന്നൊന്നു നോക്കട്ടെ എന്റെ എന്റെ കൂ ജോലി ചെയുന്ന വരും കൂടെ ഞാനത് കാണിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടണെങ്കിൽ അപ്പൊ കൂടുതലായിട്ട് കച്ചവടം നടക്കുവല്ലോ ഞാൻ എല്ലാവരോടും ഞാൻ പറയാം എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെടുത്തൊക്കെ പറയാം ഇതുപോലെ നല്ലതാണെങ്കി
ആ അത അവര് നീയ് ഒന്ന് ഇട്ട് കാണീര് അന്നേരം അത് കാണുമ്പോ അവരും പറയും വാങ്ങിച്ച അമ്മക്ക ഒന്ന് പോയി നോക്കാന്ന്
മൂ ഉ ഉ ഉ ഉ ആ ഞാൻ വരാം വരാം എന്തായാലും ഉറപ്പായിട്ടും വരാം ഇടക്ക് ആവിശ്യമുണ്ടിപ്പം
ആഹ് ശരിയടാ